ഇട്ടാമോ
കേക്ക് കഴിക്കാൻ പറഞ്ഞോ?
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖായിട്ട് ഇരിക്കുന്നു.
ചോറ് ഉണ്ണാൻ ആയോ?
ഇച്ചിരി മുന്നേയാ ചായ കുടിച്ചേ.
അതെയോ എന്നാ.
ഇന്ന് കൊറച്ച് ടൗണിലൊക്കെ പോയി കൊറച്ച് സാനം മേടിക്കാ ഒണ്ടായിരുന്നേ
ആഹ് ആഹ്
അപ്പൊ താമസിച്ചൊയ് വന്നപ്പോ താമസിച്ചൊയ്
ആഅതെയ ആ പഠിക്കാൻ പോണേന്റെയാണോ
ആഹ്
ആഹ് ആഹ്
തിങ്കളാഴ്ച ക്ലാസ് തൊടങ്ങല്ലേ
അതെയൊ ഓ ഓഹ് അപ്പം ഹോസ്റ്റ് ഹോസ്റ്റലല്ലല്ലോ
അല്ലല്ല പോയി വരാ
ആഹ് ആഹ്
കൊ പോയി വരാൻ കൊറച്ച് പാടല്ലേ അപ്പൊ അതുകൊണ്ട്
അതെയ ട്രാൻസ്ഫോറിനാണോ പോണേ
ആഹ് ആഹ്
അല്ലാലേ ആഹ് ട്രാൻസ്ഫോറിനോണെങ്കി എള്പ്പൊണ്ടല്ലോ
ആഹ് അതെ
ചുമ്മാകേറി ഹ്പോയാ പോരായ്
ഇപ്പ ഇപ്പ സമ്മരോന്തെക്കേല്ലേ
ആഹ് പ്രൈവറ്റ് ബസ്സല്ലേ ആഹ് ഇപ്പൊ ബസ്സോടുന്നില്ലെ പ്രൈവറ്റ് ബസ്സോട് ഓടുന്നില്ലേ
ഒണ്ട് പക്ഷെ അവര് സമരാന്നെക്കെ പറയ്ന്നേട്ട് ന്ന്ട്ട് ഓടന്ന്ക്കെണ്ട് ഒള്ളോട്ടോം കൂടെ എന്തിനാ കളയുന്നേ
കളയുന്ന് ആഹ് അല്ല ആളുകളിങ്ങനെ അതിനാത്തക്കെ തിക്കി കേറി കഴിയുമ്പോഴത്തേക്കും പ്രൈവറ്റ് ബസ് ത്ത്ന് ഇതില്ലോ തെരക്ക് കാണുവല്ലോ ആഹ് തെരക്ക് കാണുവല്ലോ അവരെല്ലാം ഈ നഷ്ടത്തിലല്ലേ
അതെ
ആഹ് അതാണ് മനുഷ്യന്മാ
ഫ്രിയാകിയ പിന്ന കൊഴ
അ ഹ്ഹ അതപ്പം പറ്റൂൽലോ സ ക്തികളുടെയല്ലേ സർക്കാര് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്
പിന്നെ പിള്ളേര് പിള്ളേർക്കും എസ്റ്റ് കിട്ടുവോ അല്ലെ പിള്ളേരെനും ഫ്രീയാരിക്കുലെ
ആഹ് സ്കൂൾ പിള്ളേർക്കെ ഫ്രീയ ഉം
ആഹ് ആഹ് ആഹ് ആഹ്
സ്ഥലവേതാന്ന് പർനാ പോരെ
മതിയല്ല ഞാനിതുവരെ
ആഹ് ആഹ് ഞാ ഒരു തവണ കേറി
കേറില്ലേ
ആഹ്
ആഹ് ആഹ് കണ്ടക്ടർക്കെ ഒണ്ടായിരിക്കൂലെ അയ്നാത്ത്
ആഹ് ഇണ്ട് നമ്മളെ സ്ഥലം നമ്മൾ എവിടെ പോവാന്ന് ചോദിക്ക്മ്പോഴത്തേക്ക് ഇന്ന സ്ഥലാന്ന് പറഞ് നമ്മള് ടിക്കറ്റ് വേടിക്കണം മേടിച്ചില്ലെങ്കി അഞ്ഞൂറുവ പെഴയാ
ഓ
ടിക്കറ്റ് മേടിക്കണം ഇപ്പൊ ടിക്കറ്റ് തന്നിട്ട് നമ്മള് വേണ്ടാന്ന് പറയല്ലേ
ആഹ്
ഫ്രീ ആണ് ടിക്കറ്റെന്തിനാ എടുക്കണേന്ന് ചോയ്ച്ച് കഴിഞ്ഞിട്ട് ഫ്രീയ വേ ടിക്കറ്റ് വേണ്ടാന്ന് പറയുമ്പോ അഞ്ഞൂറുവ പെഴ കൊടുക്കണം നമ്മളെവിടാ വേണ്ടേന്ന് പറഞ്ഞഴിഞ്ഞാ അവിടെ സ്ഥലം അടിച്ചിട്ട് നമുക്കാ സീറോ ടിക്കറ്റ് തരും നമ്മക്ക്
ആഹ്
ഇപ്പൊ ഒരു സ്ഥലം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലം വരെ ഇത്ര രൂപയാണല്ലോ?
ആഹ് ആഹ്
മുപ്പത്തഞ്ച് രൂയാണെങ്കിൽ ആ സാധാരണ നമുക്ക് മുപ്പത്തഞ്ച് രൂപ അവര് അടിക്കുന്ന കു അടിക്കാതെ അവര് സീറോ ടിക്കറ്റ് എന്ന് പറഞാടി
ഇ അങ്ങനെ തരുവല്ലെ അപ്പോ പുരുഷന്മാരൊക്കെ ഉണ്ടോ ഈ വണ്ടിയില്
ആഹ്‌ ഉണ്ട്
ആഹ്‌ അവർക്ക് ടിക്കറ്റും കൊടുക്കും ആഹ്
പിന്നെ നമ്മളെ പോകുമ്പോ നമ്മുടെ കൂടെ പുരുഷന്മാരുണ്ടെങ്കി അത് പറയണം അവരോട്
അവർക്ക് ആ ആ അവർക്കപ്പ സർട്ടിക്കറ്റ് എടുക്കുംല്ലേ പുരുഷന്മാർക്ക് ആഹ് ആഹ്‌ ആഹ്‌
അവരോടൊന്ന് പറയണം
ആഹ്‌
പിന്നെ വേറെ കുറെ നിയമൊക്കെ ഉണ്ട് എന്ത് നമ്മളിപ്പം ങ്ങള് സ്ഥലത്ത് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഇറങ്ങാതെ അതിന്റെ പകുതി വഴിയാകുമ്പോൾ ഇറങ്ങുമ്പഴത്തേക്ക് എംഅതിനൊക്കെ പിഴയടക്കേണ്ടി വരും
ആഹ്‌ അതെ ലെ
ആഹ്
ഓ ഓ നമുക്ക് തോന്നിയ ടത്തറങ്ങിയാ പോരാ
പോരാ നമ്മൾ ഇന്ന പറഞ്ഞ സ്ഥലത്തെന്നെ നമുക്ക് പോയി ഇറങ്ങണം
ആഹ്‌ അത് കൊള്ള ഉം ഇരിക്കാനും കൊഴപ്പൊന്നുല്ല അല്ലെ?
ഇല്ല ഇല്ല
ആഹ് ഓ എന്തൊക്കെ നിയമങ്ങളാണോ
പിന്നെ കെഎസ് ആർ ടി സി കഴിഞ്ഞാൽ ആണുങ്ങൾ ഒന്നും എണീറ്റ് തരത്തൊന്നുമില്ല
ആഹ്‌ അല്ല അങ്ങനെ നേരത്തെ ഉണ്ടല്ലോ അമ്മയും കുഞ്ഞും അങ്ങനെ ഓരോ ഒരയി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ?
ആഹ് ഇണ്ട് ഇണ്ട്
ആഹ് ഇപ്പോ
അന്ന്ട്ട് ഞാന് ഇന്നാള് ഇപ്പോ ഈ ഇതൊക്കെ നിയമം വരുന്നതിന് കൊറെ മുൻപ് ഒരു ബസ്സൽ ഇങ്ങനെ കയറായിരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കഴിഞ്ഞ ഞപ്പോഴത്തേക്കും കൊച്ചിനെടുത്തൊണ്ടാണ് കയറിയത് അന്നേരം കണ്ടക്ടർ ചോദിച്ചു വേറെ തിരക്കായിരുന്നോ അപ്പോ സീ സീറ്റൽ ഇരുന്ന ഒരു ചേച്ചിയോട് ചോദിച്ചോ ഇത് എഴുതി വെച്ചക്കണ് കണ്ടോന്ന് ചോദിച്ചു അപ്പം അമ്മയും കുഞ്ഞു ഞങ്ങൾ കേയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കാൻ കൊടുക്കൻ പറഞ്ഞോണ്ടേ
ആഹ്‌ ആഹ്‌ പക്ഷേ പ്രൈവറ്റ് ബസേല് അങ്ങനെയൊന്നും ഇല്ല അമ്മയും ആഹ്‌ ആഹ്‌ അപ്പം ഞങ്ങടെ പൈസ പോകുന്നിടത്ത് ഇങ്ങനെ ആൾക്കാർ മുത്തശ്ശിയൊക്കെ കയറുമ്പഴത്തേക്കും അതെ എണീ കൊടുത്തു അമ്മങ്ങളെക്കള്ളും അവർ തോന്നുന്ന സീറ്റ് എണീറ്റ് കൊടുക്കുന്ന ഇരിക്കാൻ വേണ്ടി അല്ലാതെ കണ്ടക്ടർ പറയത്തൊന്നുല്ല
ആഹ്‌ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ആളുകൾ ഏറ് റ്റു കൊടുക്കും അത്രേ ഉള്ളു ചെലവരങ്ങനെ കാണാത്തോര ഇരിക്കുവല്ലോ
അതെ
ആഹ്‌ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്ത് ബസ്സിൽ കയറുമ്പോഴത്തേക്കും എസ് ടി പിള്ളേർ അന്നേരം അറിയത്തിയിരുന്നു എസ് ടി പിള്ളേർക്ക് ഇങ്ങനെ ഏറ്റു കൊടുക്കും എന്നുള്ള കാര്യം
ആഹ്‌ ആഹ്‌
എന്നിട്ടാണെങ്കിനും ഞങ്ങളെ സീറ്റ കയറി ഇങ്ങനെ ഇരിക്കും എന്നിട്ടാണെങ്കിൽ കൊറ തിരക്ക് കറും ജോലിക്കാരൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടക്ടർ തിരഞ്ഞു പിടച്ച് ഏറ്റടുതെ ഏറ്റടുത്തേന്ന് പറയും നല്ല തിരക്ക ആണ്ടല്ലേ
ആഹ എന്റെ ഒരു കൂട്ടുകാരി ണെങ്കിൽ അവള്് ഞങ്ങള അവിടുന്ന് കുറ പിള്ളേർ ഉത്സവത്തേക്കാ പോകുന്ന എന്നിട്ട് ബസ്സ കേറി ഇവരി ഇരുന്ന് അപ്പൊ ഒരു സാധാരണ ഇവര് ഒരു സീറ്റില് രണ്ട പേര് വെച്ചിരുന്നിട്ട് അതിന്റെ മടിയില് ഒരു കൊച്ചുളിക്കഅപ്പൊ ഒരു മൂന്ന് പേരായി എന്നിട്ട് അമ്മച്ച കേറിട്ട് അവരോട് പറഞ്ഞു എണീക്കല പിള്ളോരേന്ന് പറഞ്ഞു
ആ
എന്നിട്ട് ഒരാൾ എണീറ്റ് കൊടുത്തു നമ്മ ഒരാളുടെ മട ഒരാളോടെ ഇരിക്കുവല്ലേ അബ അല്ലെ നിങ്ങക്ക് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾക്ക് നിങ്ങൾ എസ്റ്റ് കൊടുത്തല്ലേ പോണേ എന്നൊക്കെ പറഞ്ഞാ ഭയങ്കരട്ട ചൂടായി അപ്പൊ അവള് അവള ഇങ്ങനെ പറഞ്ഞു ഏ ഞങ്ങളും രണ്ടു രൂപയ്ക്ക് രണ്ടു രൂപ തന്നെ വേണ്ട അതും പൈസയൊക്കെ തന്നെയ അല്ലേ ചോയ്ച്ചു ഹൗ മറ്റേ സൈഡ് വഴി ഇഷ്ടം പോലെ സീറ്റ് കിടക്ക അവരിരിക്കുന്ന ആഹ ആ അവരിരിക്കുന്ന സീറ്റ് മാത്രം ആമ്മച്ചിക്ക് വേണം
ആഹ
കണ്ടക്ടർ ഇതിനൊന്നും ഇടപെടാൻ വരുന്നില്ല എല്ലാം നോക്കിയിരിക്ക
ആഹ അതിപ്പോ കണ്ടക്ടർ ഇത കൊണ്ട് കാര്യമ ഇല്ല അവർക്ക് അവിടെ ഇരുന്നാ പോര വേറെ സീറ്റില്
അതെ ഇവ ആ ആ ബസ്സി നകത്ത് ഇവരും മൂന്നു പേരും പിന്നെ പോയ ബാക്ക് ബാക്ക് സീറ്റില് രണ്ട മൂന്ന് ചേട്ടന്മാരും വേറെ ആരും ഇല്ല ഡ്രൈവറും കണ്ടക്ടറും അല്ല പെണുില് പെണ്ണ്ങ്ങൾ പിന്നെ ഫ്രണ്ടിലൊരു അമ്മച്ചിരിപ്പുണ്ട് വേറെ ആരുമല്ലോ ബാക്കി സീറ്റ് മൊത്തം ഒഴിവല്ലേ
ആഹ
അവിടൊന്നും ഇരിക്കാൻ പറ്റില്ല
ആഹ
എന്നിട്ട് ഭയങ്കര വിഷയായിരുന്നു എന്നിട്ട് ഞങ്ങളും പൈസ ഇക്ക കൊടുത്തു തന്നെയന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് പിന്നെ ഞങ്ങ അവര് ഇങ്ങനെ മൂന്ന പേരല്ലേ ഒരു സീറ്റ് സീറ്റ് ഉണ്ടായിട്ട് മൂന്ന് പേരല്ലേ ഒരു സീറ്റ് രുന്നത് എന്നിട്ട് അമ്മ അമ്മച്ചിക്ക് എണീറ്റ്ക്ക അവിടെ
എന്നിട്ട് എന്നിട്ട് നീറ്റ് കൊടുത്തോ
ഇല്ല അവള് നീറ്റ്കൊടുത്തൊന്നുംല്ല
ആ ഓ ഞ ഞങ്ങള ഇങ്ങനെ പോ അപ്പൊ ഇങ്ങനെ ഒ എന്ന ഒരു സ്ഥലത്തെ എത്തുമ്പോ ഒരു ജോലിക്കാാര് ചേച്ചി വന്നാൽ നേരെ അങ്ങോട്ട് കേയറി വരുവായിരുന്നു അപ്പൊ ഞങ്ങളൾങ്ങന ഏറ്റ കൊടുക്കായിരിക്കുമ്പൊ കണ്ടക്ടറോട് പറയും കണ്ടക്ടർ ഒരോന്ന് പറയുന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ചേച്ചി വന്നിട്ട് പറയുവാണേ ഈ മാനേഴസ ഇല്ലാത്ത പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞോൊണ്ട് ഞങ്ങള സ്കൂളിന്റെ പേരും പറഞ്ഞിട്ട് അവിടെ പഠിക്കുന്ന പിള്ളേരെ ല്ല ഒരു മാനേഴ്സും ഇല്ലന്നുള്ള അന്ന് പഠിച്ചാണ് മാനേഴ് സ് ന്നുള്ള വാക്ക് ആഹ് അപ്പൊ നമ്മളെ ആ ഒരു ഇതായി ട്ട് പറഞ്ഞിതാ നിറച്ചും തിരക്കായിരുന്നു വണ്ടിയില് അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പം അവര് പറഞ്ഞ് ഒരു മാനേഴ്സ് ഇല്ലാത്ത പിള്ളാരാണ് ആ സ്കൂളിൽ പഠിക്കണ എന്നൊക്കെ പറഞ്ഞോണ്ട്
ഇവിടെ ആണെങ്കി ഇവിടെ അങ്ങോട്ട് ചൂടാന്ന് വെച്ചാ ര പൈ എല്ലാ പൈസ ഒന്ന്തന്നല്ലേ ആഹ് എന്നിട്ട് പറഞ്ഞെ പൈസ എല്ലാം ഒന്ന് തന്നെ ഞങ്ങൾ പൈസ കൊടുത്തു തന്നെ പോണേ രണ്ടരക്ക് രണ്ട് തവണ തന്നെ വേണ്ടന്ന് ചോയ്ച്ചു അമ്മച്ചിയോട് പറഞ്ഞാ അമ്മച്ചി കൊടുത്ത പത്ത് രൂപയാണെങ്കി ആഹ് പത്ത് രുപയിൽ ര ആഹ് ഒമ്പ് എട്ടുരൂപയാണെങ്കിൽ രണ്ടുരൂപ കൂടെ ഇട്ടാലല്ലേ പത്തിരൂപ ആകത്തുള്ളൂ ആ രണ്ട് ഇതാണ് ഞങ്ങളൂടെ ഇരിക്കുന്നതിന് പറഞ്ഞ്
ആഹ് അല്ല സീറ്റ് ഉണ്ടല്ലോ എന്നിട്ടല്ലേ
ആഹ് നമ്മളെക്കാണെ സീറ്റില്ല നമ്മൾ എസ്റ്റിയാണ് രണ്ടുരൂപയാണ് കൊടുക്കുന്നത് രൂപ കൊടുത്തവര് ഇരിക്കട്ടെ എന്ന് വെച്ച് നമ്മ എണിറ്റു കൊടുക്കും. ഇത് സീറ്റ് ഉണ്ടായിട്ടും രണ്ടുരൂപ കൊടു എണീറ്റ് കൊടുക്കണം.
ഓ ഒരു ഭയങ്കര കഷ് ഇഷ്‌ടവാണ്. ചെരി ചെലവർക്ക് അങ്ങനെ ആഹ് ഇല്ല ചിലവർക്ക് അങ്ങനെ പ്രത്യേക സീറ്റ് തന്നെ വേണമെന്നും പറ ഞ്ഞ് ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങുന്ന ആളുകള് ആഹ്. ഈ
കേറുന്നെടുത്താ ഡോറിന്റെ സൈഡിൽ തന്നെ ഒരു സീറ്റില്ലേ. അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കണം എല്ലാവർക്കും.
എല്ലാവർക്കും. അത് ചെല ഈ ജോലിക്കാർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകതയതാ അത്. അവനവന് ഇരിക്കുന്ന സീറ്റ് തന്നെ കിട്ടണം എന്നുള്ള ആ ഒരിതാ.
ആഹ് ആ അമ്മച്ചി തന്നെ എന്നിട്ട് പറഞ്ഞെ പണിക്ക് പോയിട്ട് മടുത്തു വന്നതാന്ന്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് സ്കൂളിലൊക്കെ പോയി മടുത്തു വരുന്നതാന്ന്. എന്നിട്ട് അവര് പറഞ്ഞ് അവർടെ ബാഗ് ഒന്ന് എടുത്ത് തൂക്കി നോക്കിയെ, എന്തോരം വെയിറ്റുണ്ടെ ആ തൂക്കിയിട്ട ആ ബാഗ് തൂക്കിവേണം ഞങ്ങളിവിടെ നിൽക്കാനെന്ന് പറഞ്ഞു.
ആഹ്
പ്ലസ്ടു ഒക്കെ ആവുമ്പോഴത്തേക്കും വലിയ കട്ടിയുള്ള ബുക്കല്ലേ.
ഒരു ഭയങ്കരം പിള്ളേര് പി
പ്പ അങ്ങനാന്നെ.
ആഹ് അല്ല പെ എപ്പോഴും അത് എസ് ടി പിള്ളോരോട് ആ ഒരു ഇതാണല്ലോ.
അതെ
ആഹ് ഞങ്ങള് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഈ എസ് ഇത് എസ് റ്റി പിള്ളാരെ കാണുമ്പോ വണ്ടി നിർത്തില്ല. എന്നി ട്ടാണ് ഒരു കൂട്ടുകാരി കൊച്ച് ഇങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അത് നട അങ്ങനത്തെ ചള്ള് സ്വഭാവം അല്ലേ ബെസ്സുകാർ കാണി ച്ചേന്നും പറഞ്ഞുകൊണ്ട് ആഹ് കൊച്ചിന്റെ അച്ഛനൊരു രാഷ്ട്രീയക്കാരനൊക്കെ ആയിരുന്നു. രാഷ്ട്രീയം എല്ലാത്തിനും ഒരു വലിയ ഒരു നേതാവായിരുന്നു. അപ്പോഴത്തേക്കും പുള്ളി കേസ് കൊടുക്കാന്ന് പറഞ്ഞോണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ, ഞങ്ങളെക്കൊ പിള്ളേരെകൊണ്ട് കൊടുപ്പിച്ചു.
ആഹ്
കൊടുപ്പിച്ചു കഴിഞ്ഞിട്ട്. പിന്നെ ബസ് പിന്നെ ഞങ്ങള് വൈ കിട്ട് ആ ബസ്സിന് കയറി പോരുവാട്ടോ. ഒരു ദിവസം നിർത്താത്തത്. എന്നിട്ട് പിന്നെ വൈകിട്ട് വൈകിട്ട് ആഹ് പിറ്റേ ദിവസം വൈകിട്ട് ആ ബസ്സിന് കയറി വന്നപ്പോഴത്തേക്കും, പോലീസ് സ്റ്റേഷന്റെ വാതക്കെ കൂടിയാണ് ഈ ബസ്സ് കടന്നു പോണത്.
ആഹ്
നല്ല തിരക്കിൽ തിങ്ങി ഇങ്ങനെ നിന്ന് പക്ഷേ പോലീസുകാരൻ വന്ന് കൈ നീട്ടി. എസ് ഐ വന്ന് കൈ നീട്ടി. അപ്പൊ നിന്നെ പോലുന്ന് പറഞ്ഞ് പെട്ടെന്ന്, ആരുക കണ്ടക്ടർക്കും ആർക്കും അറിയത്തില്ലല്ലോ. എന്നാ പോലുന്നും പറഞ്ഞി ണ്ട്‌ അയാളെറങ്ങി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും, പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു സംഭവാന്ന് അപ്പോഴാണ് പിന്നെ ഞങ്ങള് മനസ്സിലാക്കണത്. അപ്പൊ പിന്നെ ഞങ്ങക്ക് പേടിയായി വണ്ടിലിരുന്ന്. അന്നേര കു ട്ടാരി പറഞ്ഞു വേറൊരു കൂട്ടുകാര് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു, കൊടുക്കണ്ടായിരുന്നു ന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പറഞ്ഞു മിണ്ടാതിരിക്കെന്ന് അന ആഹ് എന്നിട്ട് പറഞ്ഞ് മിണ്ടാതിരി ക്ക ആരും അറിയണ്ടേ എന്നും പറഞ്ഞോണ്ട് മിണ്ടാതെ വണ്ടിയിലിരുന്നു.
ഏഹ്
ന്നിട്ട് പിന്നെ ഒരു താക്കീത് കൊടുത്തിട്ട് വണ്ടിക്കാരെ വിട്ടു. ആരാ എങ്ങനെയാന്നൊന്നും അവർക്ക് ത് അറിഞ്ഞിട്ട് പിന്നീട് അറിഞ്ഞൂട്ടോ പിന്നീടാ കൊച്ചിന്റെ പേരില മെയിനായിട്ടും വന്നത് ആഹ് കൊച്ചിന്റെ, കൊച്ചും അവര് ഭയങ്കര ഒരു മൂപ്പുള്ള പാർട്ടികളായിരുന്നു. ഞങ്ങ പിന്നെ ഒന്നും പറഞ്ഞു ആഹ് എന്നാ ശരി എന്നാ അയിക്കോട്ടെ.